ലോ.
കേക്കുന്നില്ലേ.
ആഹ് ഇണ്ടല്ലോ. എന്ത് ഇങ്ങനെപോവ്ന്ന്.
ഉം മയൊക്കെണ്ടോ.
ഇല്ല ഇന്ന് മയല്ല ഇന്നലെ രാത്രി ഇണ്ടെനു.
ആഹ എന്ത് ചെയ്യണ്.
ഇപ്പ ഇത വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന്. ഹിഹി ഹി ഹേ ആ ഓ ചായകുടിച്ചു ഇല്ല വേറെന്തെല്ലാ.
വേറെന്താ അങ്ങനെപോണ്.
കുട്ട്യളൊക്കെ പോയോ.
കുട്ട്യേളൊന്നുല്ല.
ഓ സോറി പിന്നെ മ് പഠിക്ണ്ട. ആഹ ആയിക്ക ഓ ആ.
കല്യാണം കയിഞ്ക്ക്ണ് പഷേ ഡിഗ്രീക്ക് പഠിക്ക. ഇങ്ങൾന്തോ അല്ലേ യ് പോം പോവല്ലെ
ഏഹ്.
ഇപ്പൊ കൊറച്ചുസായിട്ട്ക്കി ഇപ്പൊ കൊറച്ചുസായിട്ട് ലീവാണ്.
ലീവോ
ഉം അടുത്താഴ്ചൊക്കെ പോണം. ആ ചായൊക്കെ കുടിച്ച് ഇങ്ങളെ മക്കളൊക്കെ ചെയ്യന
മോള് രണ്ടാള് പഠിക്ക.
ആഹ്.
അടുത്തനാണോ കോളേജ്?
ഇന്റെ വീട്ടിന്റെ അടുത്തല്ല ഹസ്ബന്റിന്റാട്ന്ന് കൊറച്ചവാനൊളു.
ആഹ് ആഹ് ഇങ്ങളിപ്പ ഇങ്ങളെ വീട്ടിലാള്ള
ആഹ ഞാൻപ്പ ഇന്റെ വീട്ടില.
ആഹ ആഹ പിന്നെ നാട്ടിത്ത ന്നെയിണ്ടാ.
ആഹ് നാട്ടിലാ.
ആഹ് ആഹ്.
ഇങ്ങള്പ്പോവിടെ?
ഞാൻ വീട്ടിലിണ്ട്.
ആഹ ഇങ്ങളെ വീട്ടിലാ.
ആഹ്.
ചായൊക്കെ കുടിച്ചിലേ?
ഓ ചായുട്ച് ദോശേം ചട്ട്ണിം
ആഹ്
ഇങ്ങക്ക് ന്തേനു ഇല്ലടാ പണിയൊന്നും കഴിഞ്ഞിക്കില്ല ചായുടി കഴിഞ്ഞിട്ടേള്ളു
ആക്കമ്പോലെ കുട്ട്യാക്ക് സ്കൂളൊന്നും ഇല്ലെങ്കിൽ ആക്കമ്പോലേക്കരല്ലേ
ആഹ് ആഹ്
ഹസ്ബൻഡ് നാട്ടില്ലാ?
ആ ആഹ്
എന്തേ ചെയ്യുന്നുണ്ടോ?
ഇല്ല ഞാൻ ഒന്നും വർക്കൊന്നും ചെയ്യുന്നില്ല മേയിൻ വർക്ക്ന്ന് വെച്ചാല് എന്തെങ്കും വെറൈറ്റി കണ്ടുപിടിക്ക ഇണ്ടാക്ക
അതൊരു വർക്കെന്നെല്ലേ
അത് അതെന്നെയ മെയിൻ വർക്ക് എന്തെങ്കിലൊക്കെ ഇങ്ങനെ യൂട്യൂബൊക്കെ നമ്മൾ നീക്കുമ്പോ യൂട്യൂബിലൊക്കെ ഓരോന്ന് കാണുല്ലേ അതൊക്കൊന്ന് പരീക്ഷിച്ച് പരീക്ഷണങ്ങളാണ്
ഇങ്ങട്ട് പരീക്ഷണങ്ങൾ നന്നാവാറുണ്ടോ?
ഓ അതൊന്നന്നാവും സക്സസാവും. ഒന്നും പ്രായയിട്ടില്ല
പിന്നിപ്പെന്താ
വേറെന്താ വീട്ടിലാരൊക്കെണ്ട്?
എ ഇന്റെ വീട്ടില് മ്മണ്ട്, ഇപ്പണ്ട്, കാക്ക, താത്ത, അനിയത്തി
ആഹ് ആഹ്
ഇങ്ങളെ വീട്ടിലോ?
ഞാന് ഹസ്ബന്റ് മക്കള് ഇമ്മ
ഹ്
മഴണ്ടാ. ഓ എല്ലാർക്കും സുഗ
ആ
മഴണ്ടാ?
മഴ ഇപ്പല്ല രാവിലെണ്ടേനി നല്ലോം ഇണ്ടേനി
ആഹ് ആഹ് ഇവിടെ രാവിലെയൊന്നുല്ല ഇന്നലെ നൈറ്റ് നല്ല മഴയ
ആഹ്
ആഹ് വേറെന്തൊക്കെയ ഇങ്ങെ എന്താ പറയാ യാത് ഫ്രണ്ട്സിന്റെ കൂടെ പൊർതൊക്കെ പോവുവോ ങ്ങള്?
ആഹ്
യാത്രക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നാളാ? യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണോ?
ഓ അതൊക്കെ ഭയങ്കര ഇഷ്ട പക്ഷെ പോവാൻ മടിയാെന്നോള്ളു പോയി കഴിഞ്ഞ പിന്നൊക്കെ വരണന്നു ഒന്നണ്ടാവില്ല ഏ
വീട്ടിൽന്നിങ്ങോട്ട് എറങ്ങി കിട്ടാനണല്ലേ
ആഹ് അമ്മ പെരെ കുത്തർക്ക്മ്പോ ആ സുഖം വേറെയാണല്ലോ എർങ്ങിയാൽ കുഴപ്പല്ല പക്ഷെ എർങ്ങണതാലോയ്ച്ചിട്ട് പ്രത്യേകിച്ച് ഇപ്പ ഈ മായൊക്കെ ആവുമ്പോളേ എർങ്ങണത് ആലോയ്ച്ചുമ്പോ പെരെ കുത്തർ ക്കാന്ന് വിചാരിക്കും
മ് ഞക്ക് എനക്കു കൊർച്ച് കസിനിണ്ട് എന്നപ്പോൽതെ അ ഞാക്ക് വൈകുന്നേരായ നല്ല മഴയിള്ള ടൈമിന് പൊർതോയിട്ട് ചായുടിക്കണം ങ്ങള് ആഹ് ഇങ്ങട്ട് മഴത്ത് പോയിഞങ്ങള് ഇ പേര് ചായക്കെ കുടിച്ചിട്ട്. വരുംനല്ല രസ
ആഹ
അത് നമ്മക്ക് നമ്മൾക്ക ഒത്ത ആൾക്കാരാവണം ഉ. അതെ ഞമ്മുക്ക് പറ്റിയ ആൾക്കാരാവണം.
ആ അങ്ങനെ ആകുമ്പോ സുഖമാണ് ഓക്കെ കൊഴപ്പില്ല പോവാനും റെഡി വരാനും റെഡി റെഡി
ഇങ്ങനെ ഞമ്മളിങ്ങനെ നല്ല മഴത് ഇങ്ങനെ. എന്താ പറയാ തണുത്ത വിറച് ഇങ്ങനെ കട്ടിലൊക്കെ കിടക്കുന്ന ടൈം ആരിക്കും ആ എന്നാല ചായ കുടിച്ചാലോ. അപ്പൊ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സആപ്പില് മെസ്സേജ് ആക്കും. ചായ കുടിക്കാൻ പോവാന്നഴച്ച അപ്പത. അപ് തന്നെ റയുംഞാൻ റെഡിയായി ഞാൻ മാറ്റിയിറങ്ങി എവിടെമെസ്സേജ് എ. അ ങ്ങിനെ ഉം ആ
എവിടേക്കെങ്കിലുംപോവാന്ന് അറിയുമ്പോ ഒരാൾ പറയും ഞാൻ ഇല്ല വീട്ടിൽന്നൊക്കെ അയക്കും പക്ഷെ. പോരാളള മടി കൊണ്ട് ഞാൻ ഇല്ല ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും
ആ ആ ങ്ങനല്ലേ ഇത ഇങ്ങോട്ട് ഇറങ്ങാൻ ഒരൊറ്റ കോള് മതി ഇറങ്ങാൻ.
ഹും ഹും
അതിപ്പോ മഴ ഉ മഴാണ് വെയിലാന്നൊന്നുംക്കല ഞങ്ങൾ ഇരാ
യോ
ഉം ഓ മയത്ത് പിന്നെ വണ്ടിമ്മ പൊക് നടക്കൂലാലോ. കാരണം കൊട എടുക്കാൻ മടില്ല വരാ കോട്ട് ഇടാൻ മടി ഇല്ല വരാ ഹവു നമുക് അതിനായിട് ഇച്ചെരുഓട്ടോക്കാരുണ്ട് ഓനെ വിളിക്കു എല്ലാരും കൂടി അങ്ങ് പോും. നല്ല രസമാണ് ഉ പോയിട്ട് കണ്ണിക്കണ്ടഎല്ലാം. ടയും ഉ എന്നിട്ട് അങ്ങനെ. ആ ഷോപ്പില് ഉള്ള ആൾക്ക് ഞങ്ങളെ നല്ല പരിച്ചയാ. എപ്പോളും അട പോയിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട് ആസുര. ഞങ്ങൾക്ക് അതിന് ഒരു സീറ്റ് ഒഴിച്ചിട്ടാ മാതിരി ഉണ്ടാവ. കാര ഞങ്ങളൊരു അഞ്ചാറ് ആൾ ഉണ്ടാാവും.
ഉം ഉം ആഹ് അപ്പൊ എല്ലാരും കൂടി ങ്ങനെ പോയിക്കാരല്ലേ ഈ പോകുമ്പോ കുട്ടികളൊക്കെ കൊണ്ടുപോവോ.
ഏയ് കുട്ടികളെവിട്ടില്ല.
ആഹ് അല്ല കസിൻസൊക്കെ എടുത്തന്നെ.
ആഹ ആ ഒക്കെ അടുത്തന്നെ ങ്ങ വീടിന്റെ ചുറ്റും തന്നെ. അത് ആരും അറിയാ ഉം ആരം അറിയണ്ടറങ്ങ ചെിലപ്പോ കണ്ടാല് കുട്ടികളെ കൂട്ടും അല്ലെങ്കി കൂട്ടൂല
ഏഹ് കാണാതെ പോകല്.
ഉം പിന്നെ ഓൽക്ള്ള സാനം മാങ്ങിക്കൊണ്ടേ കൊട്ക്കും ഓൽക്ക് ഐസ്ക്രീം ഒക്കെ. വണ്ടീ അതൊക്കെ വാങ്ങി കൊടുക്കുമ്പോ ഓലൊക്കെ ആവും
ആഹ് ഇങ്ങനെയൊക്കെ ഹസ്ബൻറ് സപ്പോർട്ടാണോ
ഹസ്ബൻഡിന്റെ വീട്ടിൽ നടക്കൂല എന്റെ വീട്ടിൽന്ന ഇതൊക്കെ നടക്കള്ളു
ആഹ്
ആടെ അത്ര സപ്പോട്ടല്ല.
ആഹ് ഞാൻ വിചാര്ച്ചു ഹസ്ബൻഡിന്റെ വീട്ടിൽന്നാ പോവാന്ന്.
ഏഹ് ഏഹ് ഹസ്ബൻഡ്ന്റെ വീട്ടിന്നെല്ല സ്വന്തം വീട്ടീന്ന് നമ്മൾടെ വീട്ടിന്നെല്ലേ ഞമ്മൾ എല്ലാ കളിമ് കളിക്ക
ഒട്ക്ക് പോവാണെങ്കിലും അങ്ങനെണ് പോവ വേര.
ഇവ്ട്ന്ന് വീട്ടിൽ പുത്തറങ്ങുമ്പോ എങ്ങോട്ടാ എന്താ എങ്ങനെ ന്തിനാ ഇതെല്ലാ ചോദ്യങ്ങള് വരുല്ലേ അഹ് പ്പാ ഇവി വിടെ ആവുമ്പോ ആരോടും ചോദിക്കെ വേണ്ട പറയെ വേണ്ട പോവ കുടിക്ക. ഹ് ഹ്
ആഹ് ഓഹ് ബുക്കൊക്കെ വായിക്കല്ണ്ടോ
ബുക്കല്ല ഞൻ മക്ക് ഫോണിൽ തന്നെ ഒരു ആപ്പ്ണ്ട് സ്റ്റോറി വായിക്കുന്നു
പ്രതിലിപിയോ.
ആഹ് ഇങ്ങളയിക്കല്ണ്ടോ
പിന്നെ
ഞാൻ അങ്ങനെയൊക്കെ വായിക്കും പിന്നെക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടാ. നല്ല ബുക്കാള്ളെല്ലം
ആഹ് ഇനിക്കും വായിക്കാ ഇഷ്ടാ പക്ഷേ ബുക്ക് വാങ്ങണല്ലോ ആലോയ്ക്കുമ്പോ. ആപ്പ് പോയി വായിക്കണ നല്ലത്
അത് തന്നെ ആപ്പ്ല് പ്പ എല്ലാ ബുക്കുകളും കിട്ടല്ലോ.
എഴുതി പോസ്റ്റ് ഒക്കെ ആക്കലും ഉണ്ട്.
ആഹ് എഴുത്തു ണ്ടോ.
എഴുത്ത്ർഞ്ഞ ആഹ്. എഴ്ത്ത് ചെറുതായിട്ടൊക്കണ്ട് എഴുതും പക്ഷെ കറക്റ്റ് ആഹ്ഒര് ഇതാവോന്നൊന്നും അറീല. വേർതതർക്കല്ലേ.
അല്ല അപ്പങ്ങൾ സ്റ്റോറി ഇടല് ണ്ടോ പ്രതി ലിപിൽ ഇട്ട്ക്കാ എഴുതിട്ട്.
അഹ് ആഹ് പ്രദലീപിൽ എഴുതി ഇട്ട്ക്ക്ണ്.
ഏതാണ്.
അത് അമീറിന്റെ പെണ്ണ് ർഞ്ക്കാണ്ട് ഒരു സ്റ്റോറിട്ടിനി വല്യ തൊന്നുല്ല ഇവിടെട്ത്ത്
ഉം അമീറിന്റെ പെണ്ണോ ഒന്നടിച്ചോക്കണം.
ആഹ് സ്വഫ്ന നാവും പേര്.
ഓളെ പേര്.
ആഹ് എഴതിയാ ആളെ പേര്.
ആഹ് ആ ഷെഫ്ന. ആഹ് ഒ ര് സ്റ്റോറിയട്ട്ക്കൊള്ളൂ.
ഒരു സ്റ്റോറിയാ ഇട്ടത് പോസ്റ്റ് ആക്കിയത് ഒന്നാണ് വല്ല്യതൊന്നുല്ല
ആഹ് റിവ്യൂ ട്ടിയില്ല
റിവ്യൂ ഒന്നുല്ല ഇപ്പൊ ചെർതായിട്ട് വെർതെക്കുത്തർക്കുമ്പോ അമ്മക്ക് നേരം പോണ്ടേ
ആഹ് ആഹ്
അങ്ങനെ പിന്നെ ഇപ്പ അക്ഷരത്താളുകൾ അർഞ്ഞ ഒരു ഏപ്പ്ണ്ട് അയില് നല്ലോടും
ആഹ് അക്ഷരത്താളുകളോ?
ആഹ് അയ്ല് കൊർച്ച് അത്യാവശ്യം വ്യൂവും കമന്റും കാര്യങ്ങളൊക്കെണ്ട്.
ആഹ് അത് ഞാന് ആഹ് ഡൗൺലോഡ് ആകിട്ടില്ല ഞാൻ പർഞ് ഇത് മാത്രം അയ്ല് എങ്ങനെയാ നല്ല സ്റ്റോറികള് എല്ലാൻഡ്
നല്ല സ്റ്റോറികള്ണ്ട് പക്ഷെ പ്രതിലീപില് പറിമ്പം അമ്മള് ഏഹ് ഇപ്പൊ കോയിന് കൊടുത്താണ്ട് വായിക്കല്ലല്ലോ ഇന്നൊരു കഥ വായിച്ച പി റ്റെ സ്ത്ക്ക് താവല്ലേ
ആഹ്
ആഹ് ലോക്ക് അൺലോക്ക് ആവുല്ലോ പക്ഷെ അക്ഷരത്താളുകളില് പത്ത് രൂപ കോയിന് കൊടുക്കണം
ആഹ്
അയ്ല് കേറുമ്പോ അയ്മ്പത്തഞ്ച് കോയിന് കിട്ടും ഡെയിലി അഞ്ച് കോയിന് വെച്ചാ കിട്ടാ അയ്ല്
ആഹ് ആഹ്
അയ്ല് അത്യാവശ്യം റിവ്യും കാര്യങ്ങളോക്കെ ഇ ഏഹ്
പൈസ കോടുക്കെ കോയൻസ് കോട്ക്കെ
പൈസ കോട്ക്കണ്ട താനേ കിട്ടും
ആഹ് ആഹ്
അയ്ല് കേറുമ്പോ തന്നെ എന്നാ
അക്ഷരത്താളുകള് ലെ ഒന്ന് നോക്കണം
അല്ലേ ഡെയ്ലി കേറിട്ട് നമ്മള് കോയിന് കളക്ട് ചെയ്യണം എന്നാ ഓക്കെ കൊഴപ്പല്ല
ആഹ് ആഹ്
ഉം
ഞാൻ ഡെയ്ലി എൻക്ക് ഡെയ്‌ലി വായിക്കണം ഓരോന്ന് വായിച്ചണ്ട് കൊറെ ഒന്നോരോ നൂറും നൂറ്റി ഇരത്തഞ്ചും ഇരുന്നൂറൊക്കെ എപ്പിസോഡ് ഇള്ളത്ണ്ട്
ആഹ് അത്രക്കൊന്നും എഴുതിട്ടില്ല എഴുതി തുടങ്ങ്ണല്ലേ ഒള്ളൂ അങ്ങനെന്നെ എന്നാ ആയ്ക്കോട്ടെ
ഓക്കെ
ഉഹ
ഉ